ഹമോ
ഹലോ
കേക്കാമോ
അ കേക്കാവോ
ആ കേക്ക
ആ ഓക്കെ എന്തണ്ട് വി ശേഷം
ണ്ട് വിശേഷ വിശേഷം അങ്ങനെ പോകുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെ നല്ല വിശേഷം മാരിഡാണോ
ആ അതെ
ഉം പിള്ളേരൊക്കെ വന്നോ
പിള്ളരായിട്ടില്ല
ആയിട്
ആ പിന്നെ ഫുഡൊക്കെ കഴിച്ചാ
ഫുഡൊക്കെ കഴിച്ചു വൈകിട്ടത്തെ ഒരു ചായയും പഴമ്പൊരിയും കഴിച്ചോണ്ടിരിക്കുവ
ആ ഉച്ചക്ക് എന്തായിരുന്നു സ്പെഷ്യല്
മീൻ വറുത്തു പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു
ആ
ഉം
പിന്നെ താണ്
വേറെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടോ വെയി
ആ ഇന്ന് രാവിലെ ഇവിടെ മഴ പെയ്തു
ഉം ഉ വെയ്ല് രണ്ട് മൂന്ന് ദിവസമായിട്ട് പകല് വെയിലും രാത്രി മഴയാല്ലേ
ആ ആ രണ്ട് ദിവസം ഉം ഇന്നലെയും മിനിയാന്നും നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പ മഴ പെയ്തു
ഉം ഉം വൈകിട്ടത്തെ ചായ കുടിച്ചോ
ഇല്ല ഇല്ല ഞാൻ വല്ലപ്പോഴേ ചായ കുടിക്കുള്ളൂ
ആ ആആ ചായ വലിയ ഇഷ്ടമല്ലാന്ന് തോനാന്നുല്ലേ
ആ ചായ വല്ലപ്പോഴേ കുടിക്കൂ അത്രയ്ക്ക് ഇഷ് ഇഷ്ട ഇലാത്തൊണ്ടല്ല വല്ല പ്പോഴും
ആ ആ ഒരിഷ്ടം തോന്നുമ്പോ വേല്ലേ
ആ
ഉച്ചക്ക് എന്നാ കഴിച്ചേ
ഉച്ചക്ക് ചോറ് മീൻ കറി മീൻ പൊരിച്ചത് പിന്നെ ഇത്പര് അവിയല്
ആഹ് ആഹ ആഹ്
പിന്നെ പുറത്തോട്ടൊന്നും പോയില്ലേ
അ പോയില്ല
ഉം
എവിടെ പോവാന മഴയാ ആണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ പറഞ്ഞൊണ്ടിരിക്കുവല്ലേ പിള്ളേര് വരാൻ ഇനി രക്കെ ആവുമ്പോഴേക്കും കൊച്ചു വരും
ഉണ്ട
കൂട്ടാൻ പോണം പിന്നെ അതിന്റെ പുറകെ കുറച്ച നേരം നടക്കണം പിന്നെ യൂണിഫോം കഴുകി ഇട ടണം അങ്ങനെയുള്ള പരിപാടികളായിട്ട് നടക്കണം ഇനി ആഹ ഹുസ്ബൻറ് പോയോ
ആ ഹസ്ബൻഡ് ജോലിക്ക് പോയി
എപ്പഴാ ഇനി എത്ത ഇനി വൈ രാത്രിയാവുവോ
അ ആഹ
ഉ ഉം ഉം
ഒമ്പത് മണിക്കാവും
ആഹഹ രാവിലത്തെ പണി കഴിഞ്ഞാ ഫ്രീ ആയിട്ട് ഇരിക്കുവാണോ
ആ ഉച്ചക്കുള്ള പണി കഴിഞ്ഞു
ആഹ ഇനി രാത്രിയിലത്തേക്കും കൂടി കരുതില്ലേ വെച്ചേക്കുന്നേ
ഇല്ല ഇല്ല രാത്രി സപ്രൈറ്റ് ആണ് ഫുഡ് ട്
അയിഎന്താ ഉണ്ടാക്കും പിന്നെ രാത്രി
ഇടിയപ്പം അങ്ങനെ എന്താങ്കിലും ണ്ടാക്കും
ആഹഹ അങ്ങനെ അങ്ങനെ വേണം നിർബന്ധുണ്ടോ രാത്രി ചോറ് കഴിക്കില്ലന്നുണ്ടോ
ആ ഇവിട എല്ലാരും അതെ കഴിക്കൂ
ഉം ആരെ
കഴിക്കണത് അവിടെ എല്ലാരും
ആഹ് ആഹ ആ എപ്പോഴും ചോറ് തിന്നണ്ടന്ന് വിചാരിച്ചാണോ എല്ലരുംണ്ടായേ
ആഹ ഡയറ്റ് ഒന്നു അല്ല ഇവിടെ ഒരു നേര ത്തെ ചോറ് കഴിക്കുള്ളൂ
ആഹ് ഹ ഹ പിന്നെ വീട്ടിലെല്ലാർക്കും സുഖമാണോ
ആ സുഖാണ്
ഉം
പിന്നെ മീനൊക്കെ കിട്ട് ട്ടിയോ ഇന്ന്?
മീൻ മീൻ കിട്ടിയാരുന്നോന്നോ?
ആഹ്
മീ ആ മീൻ ഇപ്പൊ ട്രോളിങ് അല്ലേ
ആ ആഹ്
ഭയങ്കര വിലയൊക്കെയല്ലേ
ആ അവിടെം പിന്നെ അതുപോലന്നെ
നല്ല മീനും ആയിരിക്കില്ല
ആഹ്
ഉം പിന്നെ വേറെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം തുണിന്ന് തുണിയൊക്കെ ഒണക്കി എടുത്ത് കാണുവായിരിക്കുവല്ലോ
ആ ഒണക്കിയെടുക്കാൻ രാവിലെ മഴയക് ഇല്ലായിരുന്നോ അപ് അപ്പഴത്തേക്ക് ണക്കി എടുക്കാനൊള്ള ഇത് ഇതൊന്നും കിട്ടിയില്ല ഉം
ആഹ് ആഹ് വീട്ടില ആ വീട്ടിലെല്ലാരും ഒണ്ടല്ലേ, എത്ര വർഷവായി കല്യാണം കഴിഞ്ഞിട്ട്? മൂന്നായല്ലേ ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ പിന്നെ വീട്ടില് ചെറിയ പച്ചക്കറിയൊക്കെ ഉണ്ടോ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടോ
പച്ചക്കറി അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ചക്ക മ മരോണ്ട് ചക്കയും അങ്ങനെ ഒള്ളത്
ചക്കയുടെ സീസൺ കഴിഞ്ഞില്ലേ ചക്ക ഇപ്പഴും ഒണ്ടോ
ആ ചക്ക ഇണ്ട്
ആഹ് ആഹ് ആ ചക്കവറുക്കുവൊക്കെ ചെയ്തായിരുന്നോ?
ആ ചക്കവറുക്കും പിന്നാ പിന്ന ആ പിന്നാ പഴുക്കും പഴുത്ത് കഴിക്കും പിന്നാ ആ ചക്കവച്ച് അവിയല് ഒക് ഒണ്ടാക്കും
ആഹ് ആഹ് ചക്ക ചക്കയാണോ കൂടുതൽ ഇഷ്ടം ചക്ക സീസണായ പിന്നെ ചക്കയാണോ എപ്പഴും വീട്ടില്
അങ്ങനെയൊന്നുമില്ല വല്ലപ്പോഴും
ആഹ് ആഹ് ആഹ്
ആ ആ ഒരു പ്ലാവേ ഒള്ളൂ
ആഹ് ആഹ്
പിന്നെ വാഴയൊക്കെ ഒണ്ട്
ആഹ് ആഹ് വറക് വറത്ത് വെച്ചിട്ട് ട്ടണ്ടോ
ഇപ്പം തീർന്ന് ഇപ്പ വറുത്തൊന്നും വച്ചിട്ടില്ല
ആ അ ഇപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കുവ അല്ലേ
ഇപ്പൊ പിന്നെ സ്നാക്സ് ഒക്കെ ഉള്ളതൊണ്ട് ഇപ്പം അങ്ങനെ വർത്തിട്ടില്ല
ആ ആ ഞങ്ങള് ഇവിടെ ചക്ക സീസൺ ആയാൽ ചക്ക വർക്ക ഒക്കെ ചെയ്യും പിന്നെ ച ചക്ക ഇങ്ങനെ അടാ ചക്ക അടാ പുഴുങ്ങും അതിന്റെ മുള്ള് മാത്രവല്ലേ കളയേണ്ട ആവശ്യവുള്ളൂ
ആ
പിന്നെ ബാക്കിയെല്ലാം എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടാക്കും വല്ലാ തോരനോ അങ്ങനെയൊക്കെ പിന്നെ ചക്ക പുഴുങ്ങിയാലേ ച ക്കെ പുഴങ്ങിയാൽ ഇവിടെ എല്ലർക്ക ഇഷ്ടവാ മീൻകറിയൊക്കെ കൂട്ടിയേ
ആ ആ ചക്ക അവിയൽഒക്കെ വച്ച മീൻ കറി കൂട്ടി കൂട്ടി കഴിക്കൻ നല്ല രസമാണ്
മാങ്ങയൊക്കെ ഉണ്ടോ
ആ മാങ്ങയുണ്ട്
മാങ്ങ അച്ചാർ ഒക്കെ ഇട്ട് വെച്ചായിരുന്നോ
ആ മാങ്ങ അങ്ങനെ ഇവിടെ അച്ചാറന്നും ഇട്ട് വയ്ക്കൂലേ ഇവിടെ അമ്മീ അത് അച്ചാറിട്ട് പഴിപ്പിച്ച് കഴിക്ക
ആഹ് ആ എല്ലാർക്കും ഇഷ്ടമാണോ അവിടെ
ട്ടാണ് മാങ്ങ പഴിപ്പിച്ചിട്ട കഴിക്ക
ആ പഴിപ്പിക്കണ നല്ല ഇഷ്ടം കഴിഞ്ഞ മാങ്ങയുടെ ഇതൊക്കെ കഴിഞ്ഞോ
മാങ്ങ ആ കഴിഞ്ഞു കഴിഞ്ഞു
ഇപ്പൊ കടയിനല്ലേ കൂടുതലും മേടിക്കുന്ന പ്പഴുത്ത മാങ്ങ ഇപ്പൊ ഇപ്പന്താ സീസൺ ആയത് കൊണ്ടും വിലക്കുറവുണ്ട് ആ ചക്കയുണ്ടല്ലേ
ആ ചക്കയുണ്ട്
ഉം ഉം ഞങ്ങളടെ വീട്ടിൽ ചക്ക ആ ചക്ക രണ്ട് മൂന്ന് പ്ലാവുണ്ട്
ആഹ
മാങ്ങ ഇപ്പൊ ഞങ്ങള് മാങ്ങ സീസണൊക്കെ ആയപ്പോ കുറച്ച് മാങ്ങ ഇട്ട് വെച്ചു പിന്നെ ആണെങ്കിലും അച്ചാറൊക്കെ വീട്ടിലെല്ലാർക്കും ഇഷ്ടമാണ് പിന്നെ ഉപ്പിലൊക്കെ ഇട്ട് വെക്കും ഇടയ്ക്കിടത്ത് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാലോ പിന്നെ ഉണക്കി വെക്കും അങ്ങനെ ഉണക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാലും നമ്മള അടുത്ത്- സൂക്ഷിച്ച് വെക്കുവാണെങ്കില് പൂപ്പലൊക്കെ ഒന്നുമല്ലാതെ അച്ചാറൊക്കെ ഇടാമല്ലോ അങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്തു വെച്ചാ പിന്നത്തേക്ക്‌ ആവുമല്ലോ ആ ചക്കയാണെങ്കിലും നമ്മ- അരിഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ ആക്കി കുറേ നാൾ ഇരിക്കുവല്ലേ നമുക്ക് ചക്ക തിന്നണമെന്ന് തോന്നിയാൽ ചക്ക വേവിക്ക- ക്കാലോ എല്ലാവർക്കും ഇഷ്ടമായതു കൊണ്ട് നമുക്ക് ചെയ്യാനും ഇഷ്ട ഇഷ്ടമാണ് ഇപ്പോ ഒരാൾ മാത്രം തിന്നുവാണെങ്കിൽഅല്ലെ നമുക്ക് മടി ഉണ്ടാവുള്ളൂ വെക്കാൻ ഞങ്ങളടെ വീട്ടിലെ അഞ്ചാറ് പേരുള്ളത് കൊണ്ട് തിന്നാൻ ആൾക്കാരുണ്ട് പെട്ടെന്ന് തീർന്നോളും
ആ പിന്ന-
പിന്നെ വീടുകളൊക്കെ ഉണ്ടോ
ഇവിടെ ചെടികൾ അങ്ങനെ പൂക്കള് ചെറുതാട്ട്പ്പൂക്കളും അങ്ങനെ ഉള്ളൂ പിന്നെ കാറ്റാർ വാഴ അങ്ങനെയുള്ള സംഭവക്ക ആഹ
അകത്തേക്കുള്ളത് മറ്റേ അകത്ത് വെക്കണ ഗ്രീൻ
ഇല്ല ഇല്ല അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല
ഇവിടെ അകത്ത് വെക്കാൻ രണ്ട് മൂന്ന് ചെടിയൊക്കെ മേടിച്ചു
ആഹ
ആഹ
പിന്നെ
പുറത്തൊക്കെ യാത്രയൊക്കെ പോവാറുണ്ടോ സിനിമക്കൊക്കെ പോവാറുണ്ടോ
ആ സിനിമക്കൊക്കെ പോവാറുണ്ട് വല്ലപ്പോഴും പോകാറുണ്ട് അവിടെ എങ്ങനെയാണ് അവിടെപോകുമോ പോകുവൊ?
ആഹ ഞങ്ങള് ദൃശ്യം കാണാൻ പോയായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട്- ഞങ്ങള് ഒരു പ്രാവശ്യം ആട് ടു തൊട്ട് പ്ലാൻ ചെയ്തതാ പോണന്ന് ഇതുവരെ ആട് ടു പോയിട്ട് ആട് ആട് റ്റു കണ്ടിട്ടില്ല അത് കൈഞ്ഞിട്ട് വാഴ കാ
ആഹ വാഴ ഇപ്പം ഇത് ഫോണ്ലൊക്കെ എറങ്ങില്ല
ഉം നമുക്ക് വാഗ്ദാനങ്ങളു തരുവൊള്ളു ഇവരൊക്കെ
ആ
ഒന്നും കൊണ്ടുപോയില്ല
ഉം
നമ്മളാഗ്രഹിക്കൂല്ലോ
ആ ആ
അതെ ആതന്നെ
പിന്നെ എന്തൊക്കെയാണ് പിന്നെ
എന്തോ
പൊറത്തോട്ടൊക്കെ പോണത് ഇഷ്ടാണോ
ആ പൊറത്തേക്കൊക്കെ പോണതിഷ്ടാ ആ പിന്നെ പൊർതെ ഫുഡൊക്കയ ഇഷ് ടപ്
ആ
മന്തിയൊക്കെ കേറി എടക് കഴിക്കും വീട്ടിലെല്ലാവരും ഉണ്ട് ആ എല്ലാവരും ഉണ്ട്
ഉം ആര് യൊണ്ട് വീട്ടില്
ഹസ്ബന്റും അമ്മേം മോളും പിന്നെ ആ അമ്മൂമ്മയിണ്ട് ആ അപ്പൊ ഹസ്ബന്റിന്റെ അച്ഛനു ആ അച്ഛനുവൊണ്ട്
ആ മോളൊക്കെ എന്തെയുന്നു
അവനെൽകേ ജിലാ
ആ
ഉം എന്നാ ശെരി പിന്നെ വിളിക്കാവേ
അന്നാ ശെരി ആ ശെരി
ഓക്കെ